പറയൂ.
ഉം
എന്ത് ചെയ്യുന്നു?
ഞാന് വീട്ടിലുണ്ട് ഇപ്പം പരീക്ഷയാണ് ഒമ്പാന്തി.
ആണോ ആഹ് ശരി ആഹ് ആഹ് ആഹ്
അപ്പൊ അയിന്റെ പേടിയൊക്കെ ഉണ്ട്.
ആഹ് പരീക്ഷ പേടിയാണോ
അതെ
ഉം അപ്പൊ അന്നന്നുള്ളതൊക്കെ അന്നന്ന് പഠിക്കേണ്ടതായിരുന്നില്ലേ?
ആഹ് പഠിക്കണം. പ്രാക്ടിക്കലാണ് ചെയ്യാനാണ് വർക്കാണ്.
ആഹ് അപ്പ പിന്നെ എളുപ്പമല്ലേ ചെയ്യാൻ എളുപ്പമല്ലേ?
ഉം എന്നാലും ഒരുപേടി ഉണ്ടാവല്ലോ?
അത് ഉണ്ടാവും. അതാർക്കാ ഇല്ലാത്തത് പരീക്ഷയുടെ സമയത്ത് പേടിയില്ലാണ്ട് പരിക്ഷ എഴുതാൻ പറ്റോ അല്ലെ ഉം അതല്ലേ എഴു ശരിയായിരിക്കോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ആയിരിക്കും അല്ലെ?
അതെ
ഉം എന്തിന്റെ പരീക്ഷായിരുന്നു ശാസ്ത്രം ആണോ
ഏഹ് എമ്മ റൈ സി
ആണോ
ഉം
ഉം പിന്നെ ആഹ് ഈ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക ഉള്ളത്
വർക്ക് ചെയ്യൻ
ആണാ വർക്ക് ചെയ്യാനായിട്ട് ഉം
ഉം
അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മള ഇവിടുന്ന് കൊണ്ടു പോണോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ അവര് തരുമോ
അവിടെ ഉണ്ടാവും
അവിടെണ്ടാവും വെറുതെ കയ്യും വീശി പോയാൽ മതി ഹാൾ ടിക്കറ്റു ആയിട്ട് ഹാൾ ടിക്കറ്റ്ണ്ടാവല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ് അതുമായിട്ട് വെറുതെ ചെന്ന് അവിടെ പോയി ഇരിക്കുക നമ്മള ഒന്നും കൊണ്ടുപോകണ്ടല്ല ഇവിടുന്ന് പോകുമ്പോ
ഹോൾ ടിക്കറ്റ് ജസ്റ്റ് ഒന്ന പെൻന് വെക്കണ നല്ലതാ
ആഹ് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഉം പേപ്പർ അവിടന്ന് തന്നെ തരുല്ലേ
ആഹ് പേപ്പർ അവിടുന്ന് തന്നെ തരും
ഉം അപ്പൊ അത് അവിടെ ചെന്നിട്ട് ഇരുന്ന് എഴുതണം അല്ലേ അത്രേ ഉള്ളൂ
ആഹ് ഏഴുതും വേണം പിന്നെ വർക്ക് ചെയ്യും വേണം
വർക്ക് ചെയ്യാം വേണം
ഉം
ഉം എനിക്കും ഉണ്ടായിരുന്നു ചെറുത ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പ ചെറിയൊരു പേടി പിന്ന മ് അന്നന്നുള്ളത് പഠിക്കും അത കൂടാണ്ട് പിന്നെ പരീക്ഷ സമയം ആവുമ്പോ ആദ്യയിരിക്കും എങ്ങനെയിരിക്കും എങ്ങനെയിരിക്കും ന്നുള്ള ടെൻഷൻ പിന്നെ ആദ്യ യ്പി ആദ്യയമായിട്ട് അവിടെ ചെല്ലുമ്പോ കൊറെക്കെ മർന്നോ വും
ഉം ഉം
ഞാൻ കൊറെക്കെ ഇങ്ങനെ പിന്നെ എഴുതാന്ന് പറ മാറ്റി മാറ്റി
ഷയ്ത താ നേരത്ത്ല്ലേ
ആഹ്
അപ്പ അവിടെ ഇരുന്നാ അപ്പൊക്കെണ്ട് ഞാ മറ്ക്കൂ
ആഹ് പിന്നെ കൊറച്ച് നേരം കൊറ്ച്ച് നേരം കഴിയുമ്പോഴേ നമുക്കത് മ എ അത് ങ്ങനെ പെട്ടെന്ന് കാണുമ്പോ അതെ അല്ല പരീക്ഷായിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പ അറിയാവുന്നതൊക്കെ ആദ്യം ആദ്യം എഴുതും അത് കഴിഞ്ഞ് അറിയാൻ പാടില്ല പഠിച്ചതായിരിക്കും അറിയാ പാടില്ലറ് ഞ്ഞ് മാറ്റി വെച്ചിട്ട് അവസാനം അയിനെ കൊണ്ട്ങ്ങനെ ഓരോന്ന് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എഴുത്ണത് അപ്പൊ കിട്ടുട്ടൊ അപ്പ കിട്ടു കൊറെ നേരം അയിനെ കുറിച്ച് ങ്ങനെആലോചിക്കും പഠി ച്ചതൊക്കെ ആലോചിക്കും ആലോയിച്ച് ഉം
ആദ്യം പേടി വരാണ്
അതെ അതു പോലെ അങ്ങനെ സമയം കഴിഞ്ഞു പോകൂല നമ്മള് ചിന്തിച്ചിരിക്കു മ്പം അവര് ഇത്ര സമയത്തിനുള്ളില് അവിടെ കൊണ്ട് കൊടുക്കണ്ടേ പേപ്പറ് തീർക്ക തീർക്കണ്ടേ ല്ലെ ഒരു സമയം കയിയുമ്പോ നമ്മളോട് പറയൂലെ ഇറങ്ങി പൊയ്ക്കോ ചെയ്യണ്ടാന്ന് കുറിച്ച് പറഞ്ഞു കൊടു
ഉം ഉം ഉം
ആഹ് അപ്പൊ നമ്മക്ക് അപ്പഴായിരിക്കും നമ്മക്ക് ആ ഉത്തരം കിട്ട്ണത് ആ സമയത്തായിരിക്കും അവരങ്ങനെ പൊയ് പൊയ്ക്കോ ന്നൊക്കെ പറയണ സമയം ഉണ്ടാവില്ലേ നങ്ങ്ക്ക് ആ സമയത്തായിരിക്കു ഇനി ആ ഉ ഉത്തരം കിട്ണ അപ്പ ഞാൻ ആയി പിടിച്ച് എഴുതും വായ പിടിച്ച് വളരെ സ്പീടിൽ അന്നൊന്നും എങ്ങും ഇല്ലാത്ത സ്പീടൊക്കെ വരും അന്നേരം എഴുതിട്ട് ഒരു വാക്ക് എഴുതിയ മിസ്സ്‌ പേപ്പറ് മേടിക്കുമ്പം ഞാൻ പറയും ഒരു വാക്കും കൂടി എഴുതിയാ മതി ത്തിനാണ് മിസ്സേ കാല് പിടിച്ചിട്ട് പിന്നെ ആ ഒരു വാക്ക് എഴു ത് ണഅവിടെ ഇരുന്ന്
ഉം ചെലെപ്പോട്ടോ ചെലെ സേർമാരും മിസ്സ് മാരും സേർമാര് പിന്നി തരും മിസ്സ്മാര് അങ്ങനെ തരില്ല പേപ്പറ്
അത് പെൺകുട്ടികൾക്ക് മാത്രം ഒള്ളു അങ്ങനെ കൊടുക്കാത്തത് ആൺകുട്ടികൾക്ക് കൊടുക്കും മിസ്സ്‌മാര് പേപ്പറ് ആഹ് ശരി കൊറ്ച്ച് നേരം കൂടി ഇരിക്കുന്നൊക്കെ പറയും ആഹ് പറയുമ്പം എടുത്താ മതി ന്നൊക്കെ പറയും
സേർമാര് പെൺകുട്ടികളോട് പിന്നെതായ
ആഹ് സാർമാര് പെൺകുട്ടികളാണെങ്കി പറയും ആഹ് ആ ശെരി ശെരി എഴുത് എന്ന് പറയും നമ്മളോട് മിസ്സ്മാര് പെട്ടെന്ന് വന്നങ്ങ്ട് റഞ്ചിക്കൊണ്ട് പോകും പര്ന്ത്‌ റാഞ്ച്ണ പോലെ പേപ്പറ് മ് അങ്ങന ചെ
അപ്പ അങ്ങനൊയൊക്കെയെണ്
ഉം കോൾ വരുന്നത് കട്ടയ്യ്
ആ ആഹ്
സൗണ്ട് കണ്ട സൗണ്ട് വരുന്നു ശെരിയായില്ലേ
കോൾ ടിച്ച്ണെ ണ്ടാവുലേ
ഏഹ്
എക്കോ അടിച്ണ്ടോ
അതെ ഊ ഊഹ് ന്ന് സൗണ്ട് കേട്ടൊണ്ടിരിക്കണായിരുന്ന്. എന്താണാവോ മ് അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇതിപ്പ ഇതെ ഇപ്പ എത്രാമത്തെ കൊല്ലോണ് പഠിക്ക്യ്ണത്?
രണ്ടാമത്തെ വർഷം.
ആണാ? ആഹ് ആഹ് ആഹ് അപ്പൊ ആദ്യ ത്തെ വർഷത്തിലൊക്കെ നല്ല ഏഹ് പേടിയും പരീക്ഷ എഴുതാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നൊ?
ആഹ് പിന്നേ പേടിയൊക്കെ ഇണ്ടേയ്നി.
ഊമ് ഞാനൊക്കെ വെ കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടിരുന്ന് പഠിക്കും പ രാത്രിയില്. ആ ദുവസങ്ങളിലൊക്കെ പരീക്ഷയിടുന്ന തലേ ദിവസൊക്കെ മമ് എന്റെ അ മ്മ പറയും കെടന്ന് ഉറങ്ങ് നല്ല പോലെ ഉറങ്ങിയാലെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ എവിടെ ഉറക്കം വരാന് ഉറക്കൊന്നും ഉറക്കൊ ഒന്നു ഇല്ലാണ്ടിരുന്ന് പഠിക്കും എനിക്ക് ഒറക്കം വരിണില്ലെന്ന് പറയും പഠിച്ചത് തീരൂല. എവിടെ ഒറക്കം. ഓഹ് ഇ ത്തിരി ഇത്തിരി ദിവസം മുന്നേ കുറച്ചും കൂടി എടുത്ത് പഠിചാ മതിയായിരുന്നു അന്നേരം കളിച്ച് നടന്നോണ്ടല്ലേ ഇപ്പ അവസരം വന്നത് എന്നൊക്കെ ഓർക്കു അന്ന് ആ സമയത്ത് ഓർക്കോട്ടാ. അത്ങ്ങട്ട് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളൊരു ധാരണയായിരിക്കും
മ് വയങ്കര ടെൻഷനൊക്കെകാരം.
ങാഹ് അവിടെ ചെന്നിരുന്ന് കഴിയുമ്പഴാ ആഹ് നമ്മള് പഠിച്ചിരിക്കണതൊക്കെ ഇങ്ങനെ പേപ്പർ റ്റു ഈ കൊസ്റ്റ്യൻ പേപ്പറ് കാണൂല്ലേ കണ്ട് കഴിയുമ്പം പെട്ടന്ന്ങ്ങനെ നോക്കുമ്പം ആദ്യം നമുക്ക് അറിയാവുന്നൊക്കെങ്ങട് സ്പീ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ്ടെഴുതും.
അത് കഴിഞ്ഞ് അറിയാൻ പാടില്ലാത്തത് അറിയാൻ പാടില്ലാത്തത് നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ച് ഇരിക്കെണേയിരിക്കും ഞങ്ങൾക്കൂണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിലാണെങ്കിലും ചെറിയ ഈ രസതന്ത്രത്തിലൊക്കെ ഏഹ് ങ്നെ പ്രാക്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് പ്രവർത്തം ചെയ്യാനുള്ളത്ണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവായിരുന്നു അതിനും നമ്മുക്ക് കൂടുതലായിട്ട് മാർക്ക് കിട്ടുവായിരുന്നു അതേമാരി തന്നെ ഏഹ് ജിയോ മറ്റേ ഇതിലും ഉണ്ടായിരുന്നു ബയോളജിയിലും ഉണ്ടായിരുന്നു
ഈ ബയോളജി മറ്റേ ഏഹ് നമ്മളെ ശരീരത്തിലെ ഇതൊക്കെ പർഞ്ഞരു ലേ
ആഹ് പറഞ്ഞെരും പിന്നെ നമു ക്ക് ഇപ്പം ചെടികളെ കുറിച്ചാക്കണേ
ആഹ് ക്ലാസ്സില് ഇരിക്കുമ്പേ
ഊംഹ്
ടീച്ചർമാർക്ക് ചിലപ്പോ പറയാൻ മടിയാ ബോയ്സ് ഇങ്ങനെ നിക്കും ഓലയിനൻസരിച്ച് കളിയാക്കാനായിട്ട് നിക്കും
ഉം അതെ. അ ഞങ്ങക്ക് പിന്നെ ഞാൻ പെൺകുട്ടികള് മാത്രുള്ള ക്ലാസ്സിൽ പഠിച്ചോണ്ടേ അങ്ങനെ വല്യ പ്ര ശ്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികള് ഉണ്ടായിരുന്നില്ല ഞങ്ങള ക്ലാസില് പെൺകുട്ടികൾ മാത്രം. ഞാൻ പെൺ പെൺകുട്ടികള് മാത്രവുള്ള സ്കൂളിലാ പോയി പഠിച്ചത്.
ഏഹ്
ആഹ് ഞങ്ങടെ ക്ലാസ്സില് ആമ്പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല
അത് വാണ്ടീനി ലേ
ആഹ് പിന്നെ വലുതായേന് ശേഷം ആൺകുട്ടികളും ഉണ്ടായിരുന്നു പത്തിലൊക്കെ പഠിക്കുമ്പോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. ആഹ് ശരി ആഹ് ഒരു എട്ടിലോ ഒമ്പതിലോന്നും ആൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെ ക്ലാസ്സിൽ ഇപ്പൊ പെൺ പിള്ളേർ മാത്രള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയ്മ്പോ നമുക്ക് ഇങ്ങനെ ഒരു ചമ്മി ഇങ്ങനെ നിൽക്കണ പരിപാടിയൊന്നുമല്ല കാര്യം ആഹ് നമ്മള് പെൺപിള്ളേര് മാത്രമേല്ലള്ളൂ അപ്പൊ മെസ്സുമാര് എല്ലാം നല്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു പിന്നെ പത്തിലായപ്പോ ഞങ്ങക്ക് ബയോളജി എടുക്കാൻ പറഞ്ഞത് സാറ
ഏഹ
അപ്പ സാറി ഇങ്ങനെ പറയുമ്പല്ലേ ഞങ്ങള്ൾ സാറിന്റെ മുത്തോട്ട് നോക്കില്ല ഞങ്ങൾങ്ങനെപ്പ ഈ ബുക്കിന അതോട് നോക്കിയിരിക്കും
ക്ക് ഗേൾസി നെ ആ ആ് നമ്മളതായിട്ടാണ് അധികം പറയണത് അപ്പ ഞമ്മക്ക് ഒരു കുറവാ ഉം
ശ്രദ്ധിച്ചിരിക്കും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ശ്രദ്ധിക്കും പക്ഷെ ഞങ്ങള് ബുക്കിലോട്ട് നോക്കിയിരിക്കും അമ്മേ സാറ് നിങ്ങള് ഇങ്ങോട് നോക്ക് നിങ്ങളെന്തിനാ ബുക്കിലോട്ട് നോക്കിയിരിക്കണേന്ന് ചോയിക്കും അപ്പ ഞങ്ങള്പറയും ബുക്കിൽ എഴുതിയേക്കണത് വായിച്ചുണ്ട് നോക്കിക്കൊണ്ടിരിക്കണ അതിനകത്ത് ഇണ്ടല്ലോ അത് അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഇണ്ടാവലോ അപ്പൊ സാർ പറയുന്നത് തന്നെയ അല്ലേ കൊടുത്തേക്കണത് അതാ നോക്കണേ പറയും ആ സാറ് പിന്നെ കൊഴപ്പൊന്നുമല്ല നല്ല സാറായിരുന്നു കൊഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചിരിപ്രായആയ സാറുയിരുന്നു അപ്പൊ ആഹ ഇത്തിരി പ്രായമുള്ള സാറായിരുന്നു ഞങ്ങക്ക് എടുക്കാൻ വരുന്നത് എന്ന് വച്ചാ മിസ്സ്‌ ഒരു ടീച്ചർണ്ടായിരുന്നേ അധ്യാപിക നമുക്കണ്ടായി പക്ഷെ അവര്ങ്ങ സുഖൂലാണ്ട് വീട്ട ട്ടി പോയപ്പോ പരീക്ഷല്ലേ പരീക്ഷയുടെ സമയമായിരുന്നു ഈ സാറ് കയറി എടുക്കുവായിരുന്നു വിഷയം ഹെഡ് മാസ്റ്റർായിയിരുന്നു പുള്ളി പക്ഷേ ഇന്റെ ടീച്ചറും കൂടെ ആയിരുന്നു അപ്പൊ ഞങ്ങക്ക് ഹെഡ് മാസ്റ്റർ ക്ലാ ക്ലാസ് എടുത്തണ്ട
ആരെ ഇടുക്കുമ്പോൾ ഉറക്കം വരും ചില സാർമാർ എടുത്താൽ മനസ്സിലാവൂല
അതെ അത് ഞങ്ങക്ക് ഇങ്ങനെ ഹിസ്റ്ററിയൊക്കെ എടുക്കാൻ വരുന്ന ഒരു ടീച്ചർണ്ടായിരുന്നു അതെടുത്ത ഒന്നും മനസ്സിലാവൂല്ല
ഞങ്ങളൊക്കെ ഉറക്കം തൂങ്ങി ഉറക്ക അവിരി ഇങ്ങടെ പോയി കഴിയുമ്പോൾ ഉറക്കം പിച്ചലും മാറും എല്ലാരും ഇങ്ങനെ ഉറക്കംതൂങ്ങും ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ കണ്ണിങ്ങനെ താത്തിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിച്ച ഇങ്ങനെ ഇരിക്കും അപ്പൊ ഉറങ്ങാണരിക്കും
അതെന്നെ ഇടക്ക് മിച്ചറും ഒക്കെ എടുത്ത് തിന് നാക്കെന്തോ ചിറി വേരും ഇപ്പളും
ഉം അപ്പൊ നമ്മളിങ്ങനെ ഇവരീ പറയണൊന്നും മനസ്സിലാവില അവരെ ഹിന്ദി ഇംഗ്ലീഷ് ബുക്കും പിന്നെ മലയാളം ബുക്കും കൂടി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന വെച്ചാല് നമ്മള എന്തെങ്കിലും സംശയിച്ചു ചോതിക്കു ഞാൻ അത്ര എനിക്ക് പറ്റാണ്ടായി കഴിയുമ്പോ ഞാൻ സംശയം ചോദിക്കും ചോദിക്കും അവരോടും ഏ അവരൊക്ക ഇങ്ങെനെ മാനേജ്മെന്റിന്റെ ഇതിൽ കയറിയ ആൾക്കാരരിക്കും ടീച്ചർമാരെ അല്ലാണ്ട് പരീക്ഷ എഴുതി വന്നവരായിരിക്കൂല്ല അപ്പൊ തൽക്കാലത്തേക്ക ഗസ്റ്റ് ഇങ്ങനെ കുറ അങ്ങനെ വിരുന്നുകാര് വന്ന പോലത്തെ ടീച്ചർമാർണ്ടാവൂല അങ്ങനെ വ അരിക്ക ശരിക്കുള്ള ടീച്ചർ പറഞ്ഞ വരെ ഇവ അങ്ങനെ വെച്ചേക്കണ ആയിരിക്കും അപ്പൊ അവരെടുക്കുന്നതാണ് അവരെടുക്കുമ്പോ പഠിച്ചിട്ടൊക്കെയിരിക്കുമ്പോ വന്നേക്കുന്നത് പക്ഷെ ഇങ്ങനെ ഇംഗ്ലീഷ് ബുക്കുംന്ന് തുറന്ന് നോക്കും മലയാളംബുക്കും തുറന്നു നോക്കും ഞങ്ങക്ക് ഇംഗ്ലീഷിലാണ് ക്ലാസ് എന്നി് ഞങ്ങള് ചോദിക്ക ഞാനാണ് സംശയം ഓക്കെ
ഉം ശരി